ഹലോ
ഹലോ എന്തല്ല വിശേഷം
എന്തൊക്കെ നല്ലതന്നെ ഇങ്ങനെ പോണ്
ഉം
ചോറൊക്കെ തിന്ന?
ഓഹ് ഓഹ് ചോറക്കെ തിന്ന്
ആഹ് കിടക്കാനായി
അഹ് ഈ ഇന്ന് കൊറച്ചൊരു ചോർച്ച ഇണ്ട് ഇപ്പൊ ഉച്ചക്കക്കെ നല്ല മഴയിരി
അപ്പം പെയ്യുന്നില്ല ഒരാഴ്ചയിട്ട് ഇതന്നെല്ലെ പരിപാടി
ഉം ഒരാഴ്ചയിട്ട് മഴെന്നെ തിരുമ്പിയത് ഒണ ങ്ങി കിട്ടൂലേ അങ്ങനെ
ഉം രാത്രി രാത്രി റൂമിലൊക്കെ വിരിച്ചുടുവോ തുണികളെല്ലാം
ഇല്ല അത് ഞാന് റൂമി മീഷിനില് ഇട്ട്ങ്ങാണ്ട് ഇതാക്കിങ്ങാണ്ട് ദാർപ്പയിന്റെ ചോട്ടിലിണ്ട എല്ലാത്തിന്റെ ചോട്ടിലിട്ടും അടില് ദാർപ്പായ് ഇട്ട് അയ്ന്റെ ചോട്ടിലിടു
ആഹ് ഉം ഉം ഉം ഉം ചെലരൊക് ണ്ടല്ല ഫാൻന്റോട്ടില് ഇടല് അതാ ചോയിച്ചെ
ഉം ഉം
പറയ കുട്ടിയളെ ജീൻസിന്റെ പാന്റ്
ആഹ് ആഹ്
ആഹ്
ഉം ഉം
ഉം
ക്കെ റൂമില് കെടക്കുമ്പോ രാത്രി മാത്രം
ആഹ് ആഹ് ഇട്ട് കൊടുക്കു
നേരം വെൾക്കുമ്പോത്തിന് ഒണങ്ങും ചെയ്യല്ലെ
വ് ഇന്ന് ഇന്ന് ഞാൻ കൊറച്ച് നെയ്ച്ചോറ് വെച്ചായിരുന്നു.
ഏഹ് ആഹ് ആഹ് ഇവിടെ ഇന്ന് നെയ് പറയ്ന്നെ
തന്നെ എളുപ്പപ്പണി അതാണല്ലോ.
ആഹ് ഇവിടെ ഞാനും നിന്റെ അവിടെ വീട്ടിൽക്ക് വന്നിക്കാണ്
ആഹാ ലീവായനൊണ്ട്.
പിന്നെ ആഹ് അയൽവാസി ഇവടെ മരിച്ച് അതുകൊണ്ട് വന്നെ അപ്പൊ പിന്നെ നാളെ രാവിലെ മയ്യത്തെടുക്കോള്ളു
ഏഹ്
അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ വരുന്ന്ണ്ടല്ലോ വെച്ചിട്ട് രാത്രിക്കെ ഇണ്ടാവും വിചാ നെയ്ച്ചോറിൻ്റ ഇണ്ടാക്കിക്കണ് അത് പിന്നെ പണി കുറവാ അതാ പിന്നെ പണി ഇല്ലലേ സാദാ ചോറാണേ പിന്നെനിക്ക് ചോറും ജാറും കറിയും പ്പേരീം അങ്ങനെക്കെ എല്ലാവും കൂടി അവട്ടെ ഇതാമ്പൊ പിന്നെ അ
അതെ അതെ അതെ പിന്നെ മരിച്ചവര് പ്രായള്ളവരാ
ആഹ് വല്ലാതെ കൂടുതലൊന്നുല്ല ഒരു അറുപതൊക്കെ വരായിട്ടുണ്ടാവും അമ്പതൊ എൻച്ച് അറുപക്കെ ആവാനായിട്ട്ണ്ട് ആഹ് അപ്പൊ കൊറച്ചായിട്ട് കിടപ്പിലായിരുന്നു കിടക്കന്ന് പറഞ്ഞ എന്നാലോ നട ചെറുതായിട്ടക്കെ ഇങ്ങ് നടന്നിട്ട് അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് പിന്നെ എന്നാലും പിന്നെ തീരെ വയ്യായി
ആഹ് ശെരി വേറെ എന്താ അസുഖം ഉണ്ടായിരുന്നോ
ആഹ് ഉള്ളിലേക്കെന്തോ അസുഖം ഉണ്ടായിന് ക്യാൻസർ അങ്ങനെ എന്തോ ഉണ്ടായി
ആഹ് ആഹ് ആഹ് ആഹ് ശരി അതാണ് അതിന്റെ സ്റ്റേജ് കഴിഞ്ഞു പോയാ പിന്നെ വേറൊന്നും ചെയ്യാനില്ലല്ലോ
അറിയുള്ളൂ ഫസ്റ്റ് ഒന്നും അറിയിലല്ലോ ഞമ്മക്ക് അങ്ങനൊര്ത്ണ്ട് ഈ അസുഖം അങ്ങനെ കിഡ്ണീടെ കേടാണെങ്കിലു അങ്ങൻത്തന്നെ ബാക്കി വെച്ച്ട്ടെ അറിയോള്ളൂ ഇവടെ ഇന്റെ ഇമ്മാക്ക് അങ്ങനെയെര്ന്നു. ലാസ്റ്റ് വെച്ചിട്ടാണ് അറിഞ്ഞെ
ആഹ്
ച്ച് എട്ട് മാസം കയ്ഞ്ഞ് ഒമ്പതാമത്തെ മാസം ഇല്ല ഇവടെമ്മ മര് മര്ച്ചിട്ട് ഒമ്പത് മാസായി. ഉം.
അള്ളാ അല്ലാ അപ്പൊ വീട്ടില് ഉപ്പ മാത്രം ഉപ്പ വേറെ കല്ല്യാണം കഴിച്ചില്ല.
ഇല്ല ഇല്ല്യാ ഉപ്പ പിന്നെ ആങ്ങളണ്ട് ആങ്ങളെൻ ന്റെ ഭാരിം കുട്ട്യാളൊക്കെണ്ട്.
ആഹ് ആഹ് ആഹ് അങ്ങനെ നിക്കലാല്ലേ
ആഹ് എപ്പളേങ്കിലും അതേപോലെ ഞങ്ങള് വെരും ഒരീസം രണ്ടിസം നിക്കും പോവും അത്രക്ക തന്നെ ഇമ്മാര് ര്ല്ലെങ്കി പിന്നെ ഞമക്ക് വെരാനും തോന്നുല ഒന്നിനും തോന്നുലല്ലേ.
അത് ശെരിയാട്ടോ.
ഉം
ഉം ഉം
ഇങ്ങക്കാ ഇമ്മല്ല്യെ
ഔ ഓ ഉമ്മണ്ട് ഞാന്ന്ന് ഉമ്മന്റെട്ത്ത് പോയിര്ന്നു പോയി ഏ രാത് ത്രിങ്ങോട്ടെക്കെ വന്നതാ അവട്ന്നാണ് ഭക്ഷണണ്ടാക്ക്യേത് അപ്പൊ ഉമ്മങ്ങോട്ട് ക്ക് ഇൻക്ക് നേരല്ലാത്തിനോണ്ട് ഉമ്മ ആഹ് ഇങ്ങോട്ടേക്ക് തെന്നതാ ഇവ്ട്ന്ന് തിന്നാവേണ്ടിറ്റ്
ആഹ് ആഹ്
ഉം അങ്ങനെ കൊർച്ചുസായിമ്മന്റെട്ത്ത് പോയിട്ട് അപ്പൊ അങ്ങനെ പോയതായ്ര്ന്നു മോളേം മോനേം കാണിക്കാണ്ടെര്ന്നു അപ്പൊ എഹ് അമോളീം മോനിം കാണിച്ച് കൈഞ്ട്ട് ഭർത്താവ് അവടെ എർക്കി തന്നിനു ഇവടെ അട്ത്തെന്നെണ് രണ്ട് സ്റ്റോപ്പ് അപ്പറാണ് അപ്പോ അത് കഴിഞ്ഞ്ട്ട് ഞാൻ ആങ്ങളന്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നതാ ആങ്ങള ഇവടെർക്കി തന്ന്
ആഹ് ആഹ്
ഉം ഉം അപ്പൊ അങ്ങനെ കൊർച്ചുസം അം കാണാതെക്കുമ്പം ഭയങ്കരൊര് വെഷമാണ് അപ്പൊ ഇല്ലാത്തൊരവസ്ഥ എന്തേയ്ക്കും ലെ
ആഹ് അപ്പൊ പിന്നെ ഇല്ലെങ്കി പറയാണ്ടോ
ഉം അതാണ്
വെരാന് തോന്നൂല പിന്നെ പ്പള്ളതല്ലേ വിചാര്ച്ചിട്ട്ങ്ങനെ പോരും
അതെ അതെ ഇപ്പനെ പിന്നെങ്ങനെ ഒറ്റപ്പെട്ത്തര്തല്ലോ
ഉം
ഉപ്പ ങ്ങളെ വീട്ടിലേക്കൊക്കെ വന്ന് നിക്കോ
ഇല്ല ഇല്ല്യാ എവ്ട്ക്കും വെരൂല വെരാൻ പർഞാ നിക്കാൻ പർഞാലൊന്നും നിക്കൂല ഞാനിപ്പങ്ങട്ടൊന്നും വെരാൻ പറ്റൂല വെന്ന് നിക്കാൻ പറ്റ് റ്റൂല ഇവടെ മക്കള്ണ്ടാവോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും
തെന്നെ ലെ വേറെ മക്കള് ഇങ്ങളും ഇങ്ങളാ ആങ്ങളെ അല്ലാതെ പിന്നെ വേറെ ആരെങ്ണ്ടോ
ആഹ് ണ്ട് മൂന്ന് താത്താര്ണ്ട്ക്ക് മൂന്ന് താത്താരും മൂന്നാങ്ങളാരുആണ്
ആഹ് അപ്പം നാലാമത്തത് ഇങ്ങള് ലെ ഇപ്പ നാല് പെൺകുട്ട്യാളും ആഹ് ആഹ് അത് ശെ ശെരി നാല് പെൺകുട്ട്യാളും പിന്നെ
മു നാല് പെണ്ണും മൂന്നാണ്
ആഹ് അത് ശെരി ഏഴ് മക്കള്ണ്ട്ലെ മാഷാള്ള
ആഹ് ഏഴാള്ണ്ട്
അവരെല്ലാരും വീടെട്ത്ത് പോയതാ
ആഹ് മൂന്നാളും മൂന്ന് വീട്ട്ല
ആഹ് ആഹ് അത് ശെരി ഇങ്ങള് മ് ഇപ്പം അപ്പം മരി ച്ചതായിട്ട് മറ്റേ ആരെങ്കിലും വെന്നിനോ മ് ഇത്താത്താരെരെങ്കിലും വന്നിനോ അവടെ
ആഹ് രണ്ടാമത്തെ കാക്ക ഇവടെണ്ട് വല്യോര് രണ്ടാളും നാളെ വെരൊള്ളു നാളെ മയ്യ്ത്ത്ട്ക്ക നാളെ വരും രാവിലെ
ആഹ് ആഹ് അത് ശെരി
ഞങ്ങൾള് പിന്നെ രാവിലെ വെര്നേക്കാട്ടിം നല്ലത് രാവിലെ ഞമ്മക്ക് എട്ട് മണിക്കൊന്നും ഇങ്ങട്ടെത്തിച്ചേരാൻ പറ്റൂല
ഞമ്മള് ഓഹ് രാവിലെ കുട്ടിയൾക്ക് ചായ കൊടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കായിട്ട് ഓരോ പണിയോളല്ലേക്കാ അപ്പം പിന്നെ ഞങ്ങള് ഇന്നന്നെ പോന്നു നാളെ സ്കൂളൊന്നും ഇല്ലേല്ലോ
ആഹ് അതെ അതെ അതെ പിന്നെ ആഹ് ആഹ് ആങ്ങളെൻ്റെ വൈ ഏഹ് ഭാര്യെക്ക് ആങ്ങളക്ക് എത്ര മക്കളാ
മൂന്നാള്
ആഹ് അവര് അവിടെ ഇണ്ടാവല്ലോല്ലേ
ആഹ് ഇണ്ട്
ആഹ് ഹാ അയ് ശരി അവര് അവരെ വീട്ട് പോക്ക്ണ്ടോ
ഏഴാൾക്കും മൂന്ന് കുട്ടിയളന്നെ ഞങ്ങക്ക്
ആഹ് അവര് അവരെ വീട്ട് പോൽ പോക്ക്ണ്ടോ
ആഹ് ഓര് ഞങ്ങള് പോയെമ്പളാണ് പെരുന്നാക്കൊക്കെ പോവാ
തന്നല്ലേ
പിന്നെ എന്നേലും പോണന്നുണ്ടെങ്കില് ഇപ്പാനെ മന്റോട്ത്ത്ക്ക് എവുട്ക്കേലൊക്കെ ആക്കിട്ടൊക്കെ പോവും
പോവും ആഹ് ആഹ് ആഹ് ഇങ്ങളെ വീട്ട്ന്നും കൊറെ ദൂരൊണ്ടോ നിങ്ങളെ ഏഹ് ആഹ് വു താമസിക്കുന്ന വീട്ടിലേക്ക്
ആഹ് ഇണ്ട്
എന്നാലും കൊറെ സമയം അരമണിക്കൂറൊക്കാ
ആഹ് അരമണിക്കൂറൊക്കെണ്ട്
ആഹ് ആഹ് ശരി ഉപ്പ വണ്ടി ഓട്ടുവോ
ഇല്ല ഇല്ലാ ഇപ്പ അപ്പോ ആങ്ങള ഇങ്ങനെ ഗൾഫിന്ന് വന്നാല് ആങ്ങളെക്കെ ഇന്റിയൊക്കൊപ്പ അങ്ങനെ വരും ഓന് അങ്ങനെ വെറുതങ്ങെ ഇരിക്കണ്ടല്ലോ വിചാരിച്ച്ങ്ങനെ എല്ലു എപ്പളും കൊണ്ടട്ക്കും
ആഹ് ആഹ് അയ് ശരി ഉപ്പന്തേം പണിക്ക് പോവ്ന്നാ
ഇല്ല ഇല്ലാ പണിക്കൊന്നും പോണി വെയ്യാതേയിക്ക്ണ്പ്പം ഉം ശ്വാസം മുട്ടലൊക്കായിട്ട്
ആഹ് ആഹ് ആഹ് ശ്വാസം മുട്ടല്ണ്ടെ ഭയങ്കര ബുദ്ധിമു ട്ടാണെ ഒന്നും ഒന്നും മര്യായ്രിക്ക് എട്ക്കാൻ കഴിയില്ല അധികം നടക്കാൻ പറ്റില്ല ഒരുപാട് ബുദ്ധിമുട്ട് ഇണ്ടാവുല്ലെ ശ്വാസമുട്ട്ണ്ടെങ്കില്
ആഹ് കൊറച്ചാട് നടന്നാ കെതപ്പ് ഏഹ്
ആഹ് ആ സാധനം വലിക്കിന്നുണ്ടോ ഇൻഹേലറ്
ആഹ് എടക്കത്ണ്ട് പിന്നെ ഒരു മിഷേന്ണ്ട് വെക്കാന് അഹ് ഇങ്ങനാ മാ സ്ക് വെച്ച്ങ്ങാണ്ട് അതിന്റെ അത് ഇങ്ങനെ കൊള്ളിക്കും അത് കൊള്ളിച്ചാ അത് കൊറെക്കെ ബേധണ്ടാ
ആഹ് ഹാ ഹാ അഹ് ശ
പിന്നെ ബീഡി വലിക്കൽ നിർത്താ പർഞ്ഞാ
ആഹ് അത് ഇണ്ടെങ്കിലാണ് ഒരുവിധം പ്രശ്നം ഉം അത് കാരണം ആ ഏഹ് ചെസ്റ്റൊക്കെ ഒന്നായ്റ്റ് ആഹ് അതുകൊണ്ട് അടഞ്ഞിട്ട്ണ്ടാവും
ആഹ് വീടിങ്ങനെ വലിച്ച് പോക ചേന്നിട്ടേ
ആഹ് ഹാ ഇന്റുപ്പാക്ക് ഭയങ്കര വലിയേര്ന്ന് ആഹ് ഇന്റെ ഇന്റുപ്പാക്ക് ഭയങ്കര വലിയേര്ന്ന് അങ്ങനെ വൽച്ച് വൽച്ച് ടി ബി വന്ന് ഒരു പ്രാവശ്യം അ
അതെ.
പേടിച്ചു പോയി ചോരൊക്കെ ശർദ്ദിക്കാൻ തോടങ്ങിയപ്പം അങ്ങനെ അത്മല് അങ്ങോട്ട് നിന്ന് കിട്ടി പിന്നെ വലിച്ച്ട്ട്ല്ല. അല്ലെങ്കിൽ ചുണ്ടുമെന്ന് എടുക്കാത്ത ആളാ. ഒരു ദിവസം ഒര് ഒരു പത്തിരുവേണ്ണക്കെ ന്തായാലും വലിക്കുന്ന ഒരാളാ അങ്ങൻത്തെ ആള്പ്പം കയ്യി കൊടുത്താ തൊടുല ആ ഒരു അസുഖം വന്നതില് പേടിച്ചു പോയി.
ഉം
ഉം.. ഇപ്പൊ വലിക്കാത്തൊരു ഉപ്പ പക്ഷെ ഉപ്പ സൈഡഡായിക്ക്ന്ന് ഉപ്പക്കെട
ന്ന അയികോട്ടെ ന്നാ ഞ പിന്നെ വിളിക്കാ.
ആഹ് ഓക്കെ ശെരി ശെരി ഓക്കെ.